കേൾക്കുന്നില്ലേ?
ആ. കേക്കുന്നുണ്ട്.
അ ഫുഡ് കയിച്ചോ?
ഇല്ല കഴിച്ചില്ല.
ഏ മക്കള അത്രയോ അപ്പൊ എപ്പളാ കിടക്ക?
കിടക്കുമ്പോ പതിനൊന്ന് മണിയൊക്കെ ആവും എല്ലാദിവസം.
ആ ആ ആ അപ്പൊ എപ്പഴാ എണീക്ക എപ്പള?
എയ് ഞാന് താമസിക്കും. ആറ് മണിയൊക്കെ ആവും എണീക്കുമ്പം.
ആ ആ. ഇവര് രാത്രി ഓണരോ, കു മക്കള്?
ആഹ് ഇടക്ക് ഉണരും വെള്ളം കുടിക്കാനൊക്കെ എണീക്കും.
ആ.
വെള്ളം കുടിക്കാനൊക്കെ എണീറ്റ് എന്താ ചോയിച്ചേ?
ഓല് മക്കള് ഒറങ്ങിയോ ചോയിക
ഇല്ല അവര് ഇവിടെ അടുത്ത് തന്നെ ചേട്ടന്റെ മാമന്റെ വീടെ അപ്പം വൈകുന്നേരം ഇന്ന് രണ്ടാൾക്കും ചെറിയൊരു പനിക്കോൾ ഉണ്ടായിരുന്നു അ അപ്പം ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് വന്ന് ഒരു ഏഴ് മണിവരൊക്കെ ഉറക്കവായിരുന്നു. അത് കഴിഞ്ഞ് എണീറ്റ്ഞാന് രണ്ടുപേർക്കും ആഹാരം ഒക്കെ കൊടുത്ത് നിർത്തിയപ്പോഴത്തേക്കും മാമനും മാമിയും കൂടെ വന്ന് കുറ ച്ച് കഴിഞ്ഞ്കൊണ്ടുവരാന്നും പറഞ്ഞ് രണ്ടാളെ കൂടെ കൊണ്ടപോയി.
ആഹ് ഒരാളെ മാത്രം കൊണ്ടോയി കഴിഞ്ഞ ഒരാൾക്ക് പരാതിയല്ലേ കരം
ആ ഇല്ല അങ്ങനെ കൊണ്ടുപോകത്തില്ല കാര്യയ് ഒരു ഒരു വട്ടം ഞങ്ങളങ്ങനെ അഹ് ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോയതാ ഒരാളെ നിർ ത്തിട്ട് ചെക്കപ്പിന് കൊണ്ടു പോകണമായിരുന്നു തിരുവനന്തുരത്ത് അപ്പം ഒരാളെ വീട്ടിൽ ഒരാൾക്ക് മാത്രം ഉണ്ടായിരുന്നുള്ളു അന്ന് ചെക്കപ്പ് ഒരാളെ വീട്ടി നിർത്തിയിട്ട് മറ്റേയാളെ കൊണ്ട് പോയി.
ആ ന്നിട്ട് കരഞ്ഞോ?
ആ രണ്ടു പേർക്കും സങ്കടംആയിരുന്നു വീട്ടി നിന്നാ മോനാ വീട്ടിനിന്നയ മോനും സങ്കടായി രുന്നു ഞങ്ങളടെ കൂടെ ഉണ്ടായിരുന്ന മോൾക്കൂം സങ്കടംആയിരുന്നു
അതാണ് ഒരിങ്ങനെ ഒരുമിച്ചതാക്കണത് ല്ല ഓല് എത്ര തല്ലൂടി കഴിഞ്ഞാലും ഓര് ഒരുമിച്ചിട്ട് ഓർക്ക് കാണാതെ നിക്കാൻ കഴിയൂലേയ്.
ആതാ അതിന് ശേഷം പിന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. എവിടെ പോയാലും കൊണ്ടുപോകുവാണെങ്കി രണ്ടുപേരെയും കൊണ്ടോവും.
അല്ലെങ്കി ആരുല്ല ആ ഇത് സങ്കടെക്കരം കുട്ടികൾക്ക് കാരണം ഓല് അങ്ങനെ ഒരുമിച്ച്ല്ലാതും ഉം ചെയ്യുന്നതും ഓ കളിക്കണതൊക്കെ ഒപ്പം ചെയ്യല അപ്പ പിന്നെ ഒരാളെ എ കണ്ടിട്ടില്ലെങ്കിൽ ഓൽക്കും സങ്കടം തന്നെയല്ലേ? എവിടെ പോയി എന്താ ഒന്നും അറിയില്ലല്ലോ. അംഗനവാടി പോവാനായോ?
ആഹ് ഇവിടെ അംഗനവാടീല് വിട്ടില്ല ഞാന് ഇവിടെ അടുത്തൊരു ഡേ കെയർണ്ട്. പ്ലേ സ്കൂളും ഡേ കെയറും എല്ലാം കൂടിട്ടാ അവിടെ. ഇപ്പോ പോവുന്നുണ്ട്.
ആ അപ്പൊ അവിടെ എങ്ങനെ അപ്പൊ ങ്ങ്ള് ഇതിലെ വർക്കിന് എന്തെങ്കിലും പോൺണ്ടോ?
ഇല്ല ഞാൻ വർക്കിനൊന്നും പോന്നില്ല.
ആ അപൊ വെറുതെ അവ്ടെ കൊണ്ടേക്കാ.
ആ അവിടെ കൊണ്ടാക്കിയന്ന് വെച്ചാലേ ഇപ്പൊ ഓടാനും ചാടാനോക്കെ തുടങ്ങിയപ്പോ പ്പം രണ്ടാളെം കൂടെ എനിക്ക് നോക്കാൻ ഒറ്റക്ക് നോക്കാൻ പറ്റുന്നില്ല. നല്ല ബുദ്ധിമുട്ട് വീട്ടിൽ നിക്കുമ്പോ വികൃതി കൂടുതലാവം അവിടെയാവുമ്പോ കുഴപ്പില്ല അവിടെ അടങ്ങിയിരിക്കയും കുട്ടികളുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യും.
അവിടെ ഫുള്ള് കളി മാത്രല്ലായിരിക്കും.
ആ അവിടെ ഇപ്പൊ ചെറുതായിട്ട് എഴുതാനൊക്കെ തൊടങ്ങി ട്ടൊണ്ട് ആ ഇതുവരെ കളിക്കല് മാത്രേ ഉണ്ടായിരുന്നൊള്ളു. ഇപ്പൊ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എങ്കിലും അടങ്ങിയിരിക്കവിടെ ആ ഫീസ് ഉണ്ട് രണ്ടാൾ കൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ
ഒരു മാസത്തിന് പ്പോ അടുത്തെന്നേണോ വണ്ടിയവൻ
ആ ആ അതെ നമ്മള് കൊണ്ടാക്കി കൊടുക്കണം വൈകുന്നേരം ഇവിട്ന്നൊരു പത്തുമണി പത്തരയാവും കൊണ്ടു പോവുമ്പോ.
ആ എത്ര മണി വരേണ് പത്തര റ്റു മൂന്നര അംഗൻവാടിന്റെ സമയം തന്നെല്ലെ
അതെ അതെ
അപ്പൊഞ്ഞിത് കഴിഞ്ഞാല് ഒരു മൂന്നരൊക്കായിക്കഴിഞ്ഞാ അംഗനവാടി ചേർക്കാലോ.
ആ ഭക്ഷണൊക്കെ നമ്മള് കൊടുത്ത് വിടണം. അവര് സമയത്തിന് കൊടുത്തോളും പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ട് അവര് ഇത് തന്നെ ഉറക്കിക്കോളും. നമ്മള് വീട്ടിൽ നോക്കുന്നത് പോലെ തന്നെ
ഓ അടങ്ങിയിരിക്കും ചിയ്യും പിന്നെ കുട്ട്യോളെല്ലാരും പാടൊന്ന് കാണല്ലേ
അതെ അതൂല്ല ഇപ്പൊപ്പൊ അവിടെ പുതിയ പുതുതായിട്ടോ നമ്മളിപ്പം ഏഹ് ആ അമ്മമാരുടെ കൂടെ ഇരിക്കുമ്പം നമ്മള് കളിപ്പിക്കുന്ന കണക്കല്ലല്ലോ കുഞ്ഞുങ്ങളുടെ കൂടെ ആ അപ്പം വേറെ പുതിയ കളികള്
അതെ പിന്നെ ഫോണിന്റെ ഉപയോഗം ഒരുവിധം ഒയിവ്ഒയിവാകും
അതെ ഫോണിനാത്ത് ശ്രദ്ധ വരുന്നില്ല
അതാണ് ഇപ്പൊ വീട് മറ്റേത് ഇരുവത്തിനാല് മണിക്കൂറും ഫോണിന്റൊരു കളിമ്മേയിരിക്കും
ഇല്ല വീട്ടിൽ നിക്കുമ്പോ അങ്ങനെ ഫോണിനകത്ത് ഇല്ല എങ്കിലും ഇപ്പം നമ്മുടെ കൂടെ തന്നെ ഇരിക്കുമ്പോ അവർക്ക് തും ബോറടിക്കല്ലേ കൊറേ നേരം ഇരുന്ന് കഴിയുമ്പോ അതാ പിന്നെ നിർബന്ധവും കരച്ചിലും ഒക്കെ ആവും ഇപ്പൊന്ന് പറയുമ്പം നായ്ക്കട ശല്യം പട്ടികൾ ഒരുപാടുണ്ട്
ഇപ്പൊ ആ ആപ്പൊ പേടിയാണ് ഞമ്മള് അഥവാ കണ്ണ് തെറ്റി കഴിഞ്ഞാലേ കുഞ്ഞ്മക്കളും അല്ലേ
അത് കാരണം എനിക്ക് പേടിയ അപ്പൊ ഞാൻ മാക്സിമം പെരക്കകത്ത് തന്നായിരിക്കും അപ്പൊ ഈ ഓ അഗ വന്നു ഇരുന്ന് അവർക്കും ഒരു ബോറടിയാവും പിന്നെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആവും വെളിയിൽ ഇറങ്ങാൻ വേണ്ടി
അതാണെയ് ഓൽക്ക് പെട്ട വെളിയ പൊറത്തായിരിക്കും ഓർക് അകത്ത് തൊന്നും നിക്കണ്ടേ ഓൽക്ക് പൊറ ഇഷ്ടണ്ടാവാ അതാണ് വെറും മണ്ണും വെള്ളം മണ്ണും വെള്ളം
അതെ അപ്പൊ ഇ പ പട്ടികളുടെ ശല്യള്ളത്കൊണ്ട് എനിക്ക് പേടിയപ്പൊ വെളിയിലോട്ടങ്ങനെ ഒരുപാട് ഇറക്കത്തില്ല ഞാന് ഇപ ഇപ്പൊ ഇന്ന് തന്നെ ഒരുപാട് ദിവസം കൂടിയിരുന്നാ ഒരു കൊറച്ച് നേരം ഇറക്കി നിർത്തി
അപ്പൊ എങ്ങനെയത് സൺഡേ ഒക്കെണ്ട് എങ്ങനെ ഇത് സണ്ടേ ഒക്കെണ്ടോ അതൊങ്ങനേണ്
ആ അവിടെ ഈ ഞാന് വെളിൽ അങ്ങനെ ഇപ്പൊ മഴയൊക്കെ ആയത് കൊണ്ട് അങ്ങനെ എറക്ക്ന്ന് പ്ലേ സ്കൂളില് ആ അവിടെ ശ ശനിയാഴ് ഇല്ല ഞായറായ്ചയില്ല
ആ അത് സ്കൂള്ണ്ട പോലെ തന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ ലേ
പിന്നെ എന്തേലും അവധി ദിവസങ്ങളിലൊന്നും ഉണ്ടാവില്ല ശനിയും ഞായറുണ്ടാവില്ല ചെല ശനിയാഴ്ച റ്റ് എണ്ടാവോ വി ഇപ്പൊ അടുപ്പിച്ചിപ്പോ രണ്ട് മൂന്ന് ശനിയാഴ്ച ഇല്ലാരുന്നു
ആ അപ്പൊ തുട എന്നാ തൊടങ്ങിയത് പോക്കൊടങ്ങിയത്
ഇപ്പൊ ഒരു മാസായി
ഊം അപ്പൊ പൊതു എന്താ ഈ പ്രായം കുട്ടികൾക്കും മാത്രാണോ അത് പോ എൽതി വരുണുണ്ടോ
ഇല്ല ചെറിയ കുട്ടികളൊണ്ട് നാലു മാസം അഞ്ചു മാസം ഒള്ള കുട്ടികളെക്കെ ഇണ്ട് ജോലിക്കും ആ ജോലിക്ക് പോകുന്നവരുംപഠിക്കാൻ പോകുന്നവരൊക്കെയ അപ്പൊ അവിടെ കുട്ടികളെ ആക്കീട്ട് പോകും അത്ര ചെറിയ കുട്ടിളെക്കെ ഇണ്ട്
ആ ആ ഓൽക്കില ഫുഡൊക്കെ വീട്ടിന്ന് കൊണ്ടു പോയ
ആ ഫീഡിങ് ഫീഡിങ്ങായിട്ടുള്ള പിള്ളേർക്ക് മറ്റേത് ആക്ടജൻ കൊണ്ട് കൊടുക്കും ആ അതല്ലാത്തവർ ഫുഡ് ക ഴിച്ചൊടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് അതിനൊള്ള കുറുക്ക് സ്നാക്സെക്കെ കൊടുത്ത് വിടും
ആ അപ്പൊ ഇത് ചൂട്ണ്ടാവൂലല്ലോ അപ്പൊ എന്തോല് ചൂടാക്കി കൊടുക്കുവോ അതോ
ആ നമ്മള് അ കൊടുത്ത് വിടുന്ന ഭക്ഷണം ചൂടാക്കിയൊന്നും കൊടുക്കില്ല
ഉം.. കൊടുക്കും അതല്ലേ ഈ കുറുക്കും കാര്യൊക്കെ ആവുമ്പോ- തണുത്ത്കഴിഞ്ഞ.
ആ.. അതെ അതെങ്ങനെയാ- യിരിക്കുന്ന് എനിക്കും അറിയില്ല.
ആ കാരണം ക്കു തണു കഴിഞ്ഞ- കുട്ടികളു കഴിക്കൂലല്ലോ, ചൂടോടെ ആണെങ്കിലല്ലേ ഓലും- കഴിക്കോള്ളൂ.
അതെ!
അപ്പൊ പിന്നെ അതൊക്കെ അതാ.. ചോയിച്ചത്.
അതിനെ പറ്റി എനിക്കും അറിയില്ലാട്ടോ, ഇ.. അതിന് ഞാൻ ഇപ്പഴാ ചിന്തിച്ചെ ശരിയാണല്ലോ. കൂർക്കെക്കെ എങ്ങനെ കഴിക്കു- ആയിരിക്കും.
അതാണ് ഞമ്മള് ഏ.. ചൂട് കൊടുക്കുനെ, അപ്പക്ക് ഫ്രഷ്- ആയിട്ട് ഇണ്ടാക്ക കൊടുക്ക അങ്ങനെല്ലമ്മ അത് ചെ- ശീല അതഴിഞ്ഞ് കുറക്കീട്ട്, സാധനങ്ങള് കൊണ്ടേ- കൊടുക്കലാണാ അവലവല്?
ഇല്ലാന്ന് രാവിലെ കൊണ്ടുവരുമ്പോഴേ തന്നെ, കഴിക്കാനുള്ള ഫുഡെക്കെ ആയിട്ടാ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്നത്. ക്രാക്റ്റ്, ഞാൻ മക്കളെ- കൊണ്ടാക്കുമ്പോം കാണാറൊണ്ട് പൊടി ക്കുഞ്ഞുങ്ങളെ. അതന്നെ നല്ല കരച്ചിലാ.. ! കുഞ്ഞിങ്ങൾക്ക് അമ്മമാരോട് -
അതെ.. അതെ.. അതൊക്കെ കൊറച്- ച്ചി കൂടുതലാണ്, ആ ടൈമൊക്കെ- ച്ചി കാട്ടുമ്പോ.
അതെ, ആ.. അവര് പഠിക്കാനെക്ക- പോന്നോരാന്ന് തോന്നുന്നു.
ആ അല്ലെ സ വീട്ടിലെക്കേ- ആരേലെക്കേ ഒണ്ടെങ്കില് എന്നാലും ഇത്രക്ക് പ്രശ്നൊല്ല. അവർക്കില്ലാത്ത പോലാരിക്കുമ്പോ- കാര്യുല്ലാ.
ആയിരിക്കും.. ആയിരിക്കും.. !
അത് ജോലി ജോലിക്കോകുമ്പ- ശനിയേക്ക എന്താ ചെയ്യാ? വെല്ലേ- അങ്ങന-
ആ അതെ ഞാനും അത് ആലോചിച്ചു, ശനിയാഴ്ചെന്തോ ഇവിടില്ല. പ്ലേ സ്കൂളും, ഡേ കെയറു എല്ലാം അവധിയാണ്. അപ്പോ ഈ- ജോലിക്ക് പോവുന്നോരെക്കെ എന്ത് ചെയ്യോ?
ആ അതാണേ ഈ ശനിയാഴ്ചെക്കി വട ശരിക്കിനുണ്ടാവേണ്ടതല്ലേ..? ല്ലേ? ജോലിക്കാർക്കും തന്നെ ആ ജോ- ജോലിക്കാർക്കാണെങ്കിലും, പൊതുവേ ഞാ സൺഡേ മാത്രേല്ലേ ലീവ്ണ്ടാവൂള്ളൂ. ഓല്ക്കു പക്ഷേ- ശനിയാഴ്ച വർക്കിംഗ് പിരീഡ് അല്ലേ.
അതു അല്ല ജോലിക്കാർക്ക് അഞ്ചുമണി, ആറ് മണീ, ക്കേ- ആവത്തില്ലേ ജോലി കഴയാനും. അതേ!
അത് വരെ എൺ എടുക്കണേണ്- ഗുൺനോ?
ഇല്ല നോക്കുന്നില്ല, കാര്യം നാല്- മണിക്ക് മുന്നേ ക്ലോസ് ആവും.
ആ... അത്ര വരേള്ളൂല്ലേ.
ആ പരമാവധി നാല് മണിവരൊക്കെ അവര് നോക്കു. പ്പോ.. അത് അതിനപ്പുറം നോക്കില്ല. അതെ! ഹ.. അത് ശരിയാണ് അല്ല എന്നാലും സാധാരണ ഡേ. കെയർ ഒക്കെ, സാധാരണ. ഇവിടെ വേറെ ഡേക്കറുകളൊക്കെ- ഒണ്ടോട്ടോ അതൊക്കെ അഞ്ചു- മണിരെ- എണ്ട് ആ.. അതൊക്കെ അഞ്ച് മണി വരേക്കെ ഇണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഫീസ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് കൊറവാണേ.. അതുകൊണ്ടായിരിക്കും.
ആഹ അങ്ങനെ ടൈമും കുറവായിരിക്കുന്നാ.
ആ അതായിരിക്കും. ബാക്കിയള്ളിടത്തൊക്കെ നാലായിരം, അയ്യായിരം ഒക്കെ ഒരു കുട്ടിക്ക് തന്നെ ഉണ്ട്.
ആ.. ഓല എല്ലാ കാര്യങ്ങളും വിര- തന്നെ നോക്കല്ലേ. പിന്നെ.. പ്രായം. പിന്നെ മൂന്ന് വയസിന്റെ- മേലൊക്കുണ്ടോ? കുട്ടികൾ വരുന്നുണ്ടോ, അവിടെ?
ആ.. ഇണ്ട് ഇണ്ട് പ്ലേ സ്കൂൾ- ഉണ്ടല്ലോ അപ്പം കെ. ജി. എ- കെ. ജി. ക്ക് തൊട്ട് മുൻമ്പ് വരെ ഉള്ള - കുട്ടികളുണ്ട് എൽ. കെ. ജിക്ക്- ആകുമ്പോഴത്തേക്കും വേറള്ള സ്കൂളുകളിലേക്കൊക്കെ- കുഞ്ഞുങ്ങളെ മാറ്റും. അതെ.. !
ആ... അംഗൻവാടി അവിടെ ആയിട്ട് അങ്ങനെ വരുന്നുണ്ട്.
അതെ... അതെ... അതെ. അതികൂടുതലും- അംഗനവാടികളിൽ ഇപ്പം ഓരോ- വാർത്ത ഈ അടുത്ത ഉണ്ടായിരുന്നല്ലോ. അംഗനവാടിയിലെ അശ്രദ്ധ മൂലം- ഒരു കുട്ടി മരിച്ചലോ എന്നാ മുമ്പ്. അതെ.. ! തലയിടിച്ച് വീണിട്ട് അങ്ങനവാടിന്ന്- വീട്ടിൽ അറിയിക്കാണ്ട് കുട്ടിക്ക് വയ്യാണ്ടായല്ലോ.
അതെ.. അതെ വീട്ടിൽല ടീച്ചർമാർ പറഞ്ഞൂല്ല പിന്നെ എന്റെ ഏട്ടന്റെ കുട്ടിയോ, അനിയന്റെ കുട്ടികോ- ഉണ്ടായത് പറഞ്ഞത്
ആ അതെ അത് കാരണം കൂടുതലും ആളുകൾക്ക് പേടിയാണ് ഇപ്പൊ അങ്ങനവാടിയിലൊക്കെ വിടാന്
പൊതുവെ അങ്ങനവാട്ടിലൊക്കെ സിസി ക്യാമറ വാണം
അതെ ഏ പക്ഷെ ഇപ്പം ഉള്ള അംഗനവാടികളിലൊന്നും അത്ര ഇതായിട്ടില്ലല്ലോ?
ആഹ് പക്ഷെ ചെറിയ എന്നാ ഇവിടൊക്കെ ചെലെ ആ ചെലെസ്ഥലത്തൊക്കെ പഞ്ചായത്ത് വഴി അങ്ങനെ കൊടുക്കുന്നുണ്ട് തോന്ണ്ണ്ണ്ട്
ആണല്ലേ നമ്മുടെ ഇവിടെയങ്ങും ഇല്ല.
ആഹ് ഞഅങ്ങനെ അത ആൾക്കാര് സ്പോൺസർ ചെയ്തിട്ടാവോ ചെല അങ്ങനവാടിയിലൊക്കെ ഉണ്ട് യൂണിഫോം ക്യാമറ, ടി. വി ഒക്കെ ഉണ്ട്
ആണെല്ലേ
ആ ടി. വി ഒക്കെ ഉണ്ടെങ്കി പിന്നെ വൈഫൈ ആ ടി. വി ഒക്കെ ഉണ്ടെങ്കി പിന്നെ കുട്ടികൾ എണിക്കൂല്ലഅവിടുന്നു കാരണം ടി. വി കണ്ട്ങ്ങനെ ഇരിക്ക അപ്പോ ടീച്ചർമാർക്ക് സുഖായി
അതെ ശരിയാ ശ്രദ്ധിക്കേ വേണ്ട.
ഓലക്കെ കാർട്ടൂണ്‌വെച്ചെടുത്ത ഓലഅവിടെ ഇരിക്കും. ആഓൽക്കതി ലാഭമായി. അങ്ങനെയൊക്കെ ഉണ്ടെങ്കി അതാണ് ഓലക്ക് കുറഞ്ഞഞ് കിട്ടിയല്ലേ മറ്റേത് പറഞ്ഞാല് ഓലക്ക് എല്ലാത്തിനും ഒന്ന് ഒരാൾ തല്ലുകൂടി, ഒരാൾ അങ്ങനാട്ടി ഇങ്ങനെ പാരാതികളായിരികോലെ ടീച്ചർനോട് അതാണ് ടീച്ചർമാർക്ക് ഒര് ഒയിവുണ്ടാകൂല
അതല്ല ഇതൊന്നും ഇല്ലാത്തപ്പോ കുട്ടികൾക്ക് വീട്ടിൽ പോണം എന്നുള്ള ചിന്ത
ചിന്ത അതാണ് കരച്ചിലും തുടങ്ങും ഓര് ഓരോരുത്തർ കൊണ്ടന്ന് ആക്കുമ്പോതന്നെ
ആ അതെ
അപ്പൊ പിന്നെ ഇങ്ങനൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ടീച്ചർമാർക്കും ലാഭമാണ്. ആ സമയത്തിന് ഫുഡും കൊടുക്ക അങ്ങനെ ഇ ഇന്ന് ശരിയാ ഓക്കെ